ക്ലിയറാണോ?
ആ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ?
കേൾക്കാം പറഞ്ഞോളൂ.
ഹലോ
പറഞ്ഞോളൂ കേൾക്കാം.
ആആ ഓക്കെ ഓക്കെ. എന്തുണ്ട് വിശേഷം സുഖല്ലേ
സുഖായിട്ടിരിക്കണ്. ഭക്ഷണൊക്കെ കഴിച്ചി ഇരിക്കയാണ്.
ആ
അടെ ഭക്ഷണം കഴിച്ചാ
ഇല്ല ഇല്ല ടൈം ആവണള്ളൂ. ങ്ങള് മഗ്രിരിബ്ക്കാണ് ചായ കുടിക്ക അപ്പൊ
ആഅപ്പൊ ഫുഡ് കൊറച്ച പോലെ ലേറ്റ് ആയിട്ട ആക്കറ ഫുഡ് കഴ ണ്ടാവല്ലോ. വൈകിട്ട ചായ കുടിക്ക വെയ്ക്കുമ്പോ ഭക്ഷണം കഴിക്കാനും വൈക ഇ ഉണ്ടാവൂലേ പറയാ.
ആ ആ അതെ എഴുതും
ഉം
അങ്ങനെ ശീലമായി മരുവിക്കണന്ന് ച ആദ്യൊക്കെ നാലുമണിക്ക് അങ്ങനെ കുടിച്ചിരുന്നു ഇതങ്ങനെ ടൈം ലേറ്റ് ആയി എന്ന് ടൈം സ്ഥിരായിട്ട് അങ്ങനെ ഒരു ഏഴുമണി ആവണം ചായ കുടിക്കണങ്കില്
ഉം എന്ത് ചെയ്യുന്ന പഠിക്കുവാണോ
ആ അതെ അതും പഠിക്കുന്നുണ്ട് കൂടെങ്ങനെ ഓരോന്നങ്ങനെ ചെറിയ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്
എന്തൊപ്പോ എന്തൊക്കെ ബിസിനസ് ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നു
ഞാന് മെഹന്തി കോൺ ഇങ്ങനെ ഉണ്ടാക്കിട്ട് സെയിൽ ചെയ്യാറുണ്ട് അതുപോലെ എങ്ങനെ ക്രാഫ് റ്റായിട്ടിപ്പോ മാർക്കറ്റിൽ ഇങ്ങനെ കൂടുതൽ കോമ്പറ്റീഷൻ നടക്കണതല്ലേ കുറെേ നിക്ക ഹാമ്പേഴ്സ് അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനത്തെൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ കൂടുതലായിട്ടില്ല ഇത്ര പബ്ലിക് ആക്കിയിട്ടില്ല റിലേറ്റീവ്സ് ആ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഓരെയൊക്കെ സർക്കിളിൽ ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നുണ്ട് മെഹന്തി ണ്ടാക്കിയിട്ട്
അത് നിങ്ങളിങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറി അങ്ങനൊക്കെ ഇട്ടിട്ടാണോ ഡ്രബിഡിക്കാർ ഫ്രണ്ട്സിന്റെ ഒക്കെങ്ങന പറഞ്ഞിട്ടാണ് കോൾ ചെയ്ത് അങ്ങനെയൊക്കെയാണോ
ആ ഫ്രണ്ട്സിനറിയാ ഞാന് ചിലത്ങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കണത് ഇങ്ങനെ പോണ ഉണ്ടാക്കണെങ്കിൽ ഞങ്ങള് സ്റ്റാറ്റസ് വെക്കാറുണ്ട് അങ്ങനെ നാക്കാറുണ്ട് ആ പിന്നെ ഞാനത്രക്ക് പബ്ലിക് ആക്കത്തോണ്ട് ഇൻ്റൊരു ഫ്രെണ്ട്സ് ആളെ ഓർഡർ ഇങ്ങനെ വരുമ്പോഴാണ് ഇട് കും ഓരോ ചി നമ്മള് കൊടുക്കുമ്പോ ഓലക്കറിയാലോ അപ്പൊ ഓലെ ഓല കസിൻസിനോ ഓല റിലേ റ്റീവ്സ് നൊക്കെ ങ്ങനെ ഷെയർ ആക്കും അപ്പൊൽ ഇങ്ങനെ ഓർഡർ ചെയ്യണെന്നുണ്ടെങ്കില് അങ്ങനെ അത് ചെയ്ത് കൊടുക്കും
ആ അതിങ്ങനെ മാസത്തിലൊ ക്യാ ഉണ്ടാ അതാ വീക്കില അങ്ങനെയാണ് ഉണ്ടാക്കാറ് അത് ഓർഡറ് പറയുന്നതിന് അനുസരിച്ച് അപ്പ ചെയ്ത് കൊടുക്കാറാണോ
ആ ഓടർ പറയുന്നതനുസരിച് ഞാൻ ചെയ്ത കൊടുക്കാറാണ് ചിലവോല ലിക്വിഡ് ആയിരിക്കും നമ്മളിപ്പോ നഖ ത്തുംട ഞാൻ ഉണ്ടാക്കാറ് നമ്മള് ഉള്ളിൽ യൂസ് ചെയ്യാം എന്നാലും നെയിൽ ക്കോണ ഞാൻ ഉണ്ടാക്കാറ് അതെ ചലോൽക്ക് അത് ലിക്വിഡ് ആയിട്ടാവും ആ അതിന്റെ വെള്ളമായിരിക്കും വേണ്ടിവരിക നമ്മൾത്ണ്ടാക്കുമ്പോ ശർക്കര പഞ്ച ചായപ്പൊടി അത് വെച്ചിട്ട ഉണ്ടാക്കാറ് അപ്പൊ അതിന്റെ വെള്ളായിരിക്കും ചിലർക്ക് വണ്ടി വരിക ചിലർക്ക് അത് കോണായി ട്ട് അതില് മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ക്രീമി രൂപത്തിലായിട്ട് നാല്ലോരു കോണ ആട്ടുള്ള രീതിക്ക ആയിരിക്കും വേണ്ടേരാ കസ്റ്റമൈസഡ് ആണ്
ആ എങ്ങനെയണോ പസമയ ഓർഡർ ചെയ്യണ അത അനുസരിച്ചാണ് ഉണ്ടാക്കിക്കൊട് ക്കാറ് ആ
അതിങ്ങനെ പഠിച്ചെടുത്തതാ അതോ യൂട്യൂബ് കാര്യ അങ്ങനെ കണ്ട് പഠി
ഞാന് യൂട്യൂബിലൊ രു ഒരു വീഡിയോ കണ്ടതാണ് എനിക്ക് നല്ല ഇഷ് ഇഷ്ടാണ് അങ്ങനെ നഗത്ത്മ്മേ ഇങ്ങനെ ഇടുന്നത് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാനത് എന്നും ഇടായിരുന്നു പിന്നെ എങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എ ഫ്രണ്ട്സ് എങ്ങനെ ച്യക്കും നീ ഇത എങ്ങനെ ഇട്ടത് ഇന്ക്കും ഉണ്ടാക്കി കൊടുന്ന് തരൂ ഏ അന്റെ അടുത്ത് വീട്ടിലുണ്ടെങ്കി തരു എന്ന്ങ്ങനെ ചോദിച്ചിട്ട് ഞാനങ്ങനെ കൊടുക്കും അപ്പോലും അതോടും അപ്പോൽക്കത് ഇഷ്ടമായി അ അങ്ങനെ ആലോചിച്ചു ഇത് ചെറിയ ഒരു ഏണിംഗസി കി ലയചെറിയൊരു മാർഗ്ഗമാണല്ലോ അപ്പൊ
വീട്ടിലെ ഫ്രീ ടൈമില് ചെയ്യും ചെയ്യാ അധികം റിസ്കും കാര്യം ങ്ങളല്ല മുതൽ മുടക്ക ഇല്ല അങ്ങനെ ചെറിയ രീതിൽ വരുമാനം ചെയ്യാം ആ
ആ അപ്പൊ അങ്ങനെ ചെയ്യാലോന്ന് കരുതി പിന്നെ അങ്ങനെ ഞാ യൂട്യൂബ് സാധാരണ യൂട്യൂബ് ക്ലാസ് - - - ഞൻ ആദ്യം നമ്മളെ കളർ കളർ ഉണ്ടാവൂല്ലേ ബിഗ് ബി അങ്ങനത്തെൊക്കെ മെഹന്ദീ എനിക്ക് നല്ല ഇഷ്ടമാണ് നഗത്തുമ്പ അങ്ങനെ കളർ കാണ്ണത് അപ്പൊ ആദ്യം ബിഗ് ബാറ്റിണ്ട് പക്ഷെ അത്ങ്ങനെ ഫെയ്ഡ് ആകുമ്പോ ഒരു വൃത്തിയില്ലാതാണ് നക്
ആ അതാ മെഹന്തി എപ്പോഴ ആ ചുമന്ന കളറില് കിട്ടണം അപ്പോഴാണ് ആ ഭംഗി
ആഹ ആഹ അതെ ഒരു അതില് പല കെമിക്കല് യൂസ് ചെയ്യണ്ടല്ലോ ഇപ്പൊ നമ്മള് റെഡിമെയ്ഡ് ഇത് വാങ്ങണെന്നുണ്ടെങ്കില് അപ്പൊ ഒരു വൃത്തില്ലാത്ത രീതിൽ കിട്ടും അ ഇങ്ങനെ യൂട്യൂബില് ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കിയതാണ് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാാന് പെയഡ ആകുമ്പോ തന്നെ നല്ല മേലക്ക ഇങ്ങനെ കറി കേയറി നല്ല രസത്തിലന്റെറെ പെടാൻവാണെങ്കിൽ കെഴപ്പല്ല ഒരുമാതിരി വൃത്തില്ലാതെ ഫഡണുണ്ടെങ്കിലാണ് ഒരുത ഞാൻ ജസ്റ്റ് നോക്കിയതാണ് യൂട്യൂബില് അപ്പ ഇങ്ങനെ കണ്ട് - ആഹ് ഒന്ന് ട്രൈ ഇതാക്കിയാലോട്ട് അങ്ങനെതാക്കിയതാണ് ഫസ്റ്റില എനിക്ക് നല്ല കിട്ടി നല്ല റിസൾട്ട് തന്നെ കിട്ടിയത് എനിക്ക് അതെ
ആഹ
പിന്നെ ഇന്നത്തെ കാലത്ത് വേണ്ടതും ബിസിനസ്സ ആണ് എങ്ങനേലും എജു എജുകേഷൻ ഉണ്ടെങ്കിലും നമുക്കരു പഠിച്ച ജോലി ണ്ടെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്ക ക്കണ്ടത് ബിസിനസിനാണ് നമ്മള് നമ്മളേതായ രീതിൽ
ആ അത് നമുക്ക് ഫ്രീ ടൈമില് ചെയ്യും ചെയ്യാ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനും ഒപ താ മറ്റേ നമ്മൾ ആ കൃത്യ ടൈമിൽ പോവണം - ണം നമുക്കെന്തലുംക്കെ ഫഗ് ഷനെക്കെണ്ടെങ്കിൽ മറ്റുള്ളവരിന്ന ലിവ് ചോയ്ച്ച് അങ്ങനത്തെ ബുധി അപ്പ സ്വന്തം വരുമാനമാക്പോ അങ്ങനത്തെ ബുദ്ധിമു ഒും വരത്തില്ല മെഹന്തി ഡിസൈന് വരക്കാനോ അങ്ങനെയാണ് ഉള്ളതൊക്കെ അറിയോ?
ഞാന് പൊറത്ത് ചെയ്തു കൊടുത്തിട്ടില്ല എന്റെ കൈമേ ഞാൻ വരക്കാറുണ്ട്. എനിക്ക് പുറത്തേക്ക അങ്ങനെ പോയി ചെയ്യാൻ വലിയൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ എനിക്കും അതുപോലെ എൻന്റെ വീട്ടിലെ ഉമ്മ ബ്രദേേഴ്സ് സിസ്റ്റേഴ്സ് അവരൊക്കെ
ആഹ അല്ല അതെ ഫംഗഷന് വേണ്ടീട്ട് അങ്ങനെ പുറത്ത പോയിടാറില്ലന്നലേ ഇപ്പൊ പലവിധ ആ പല കോഴ്സുകൾ ഇങ്ങനെ ഇപ്പൊ കാണാറുണ്ട് മെഹന്തി പഠിക്കാൻ ഓൺലൈൻ ആയിട്ട് നോക്കി നേകെ അതൊക്കെ നല്ല വരയ്ക്കണ അറിവൾ കുറച്ച് കഴിവുണ്ട എന്നുണ്ടെിൽങ്ങനെ പഠിച്ചെടുത്താലൊക്കെ നല്ലതായിട്ട്
ആ ഒരുപാട് ഉണ്ട്
ഉം
ഓ
സൗണ്ട് ബ്രേക്ക് വരുന്നുണ്ട്. ഹലോ
അതെ പിന്നത അതുപോലെസനത്ത് പേ താണ്ത്
ആഹ ആഹ പറവാ ആ അപ്പൊ കേൾക്കാ എന്റെ ഇടക്ക് ഒരു ബ്രേക്ക് വന്ന്
ആ ആ റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും അപ്പൊ മഴയല്ലേ അപ്പൊ - റേഞ്ചിന്റെ നല്ല ഇഷ്യൂ ഉണ്ട് ഇടക്ക് വെച്ച് കട്ട ആാവുന്നുണ്ട് ക്ലിയർ ആവണില്ലേ വോയിസ ക്കെ ഉം മഴയില്ലേ അവിടെ?
മഴ ഇന്ന് പൊതുവേ കൊറവാണ്. രണ്ടീസായിട്ട് നല്ല മഴൊക്കെണ്ടായിരുന്നു.
ആഹ്. അതെ ഇവിടെ നല്ല മഴയായിരുന്നു.
ആഹ്. ചെലേ ല ഏരികളിന്ന് വെയിലായിട്ടും ചില ഏരിയകളിലൊക്കിന്ന് മഴയായിട്ടും
അതെയതെ, ഇനിപ്പോ ആദ്യത്തെ പോലൊര് കൃത്യം കാലാവസ്ഥയല്ലല്ലോ? വെയിലുണ്ടാവ്ണ ടൈമില് മഴ ഇണ്ടാകും മഴയത്ത് വെയിലിണ്ടാകും.
ആഹ്. ഇപ്പൊ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റ്ന്നില്ല മറ്റേതാവര് ഇന്റെ കാല് ഇത്ര കാലം മഴക്കാലാണ്, ഇത്ര കാലം വേനൽക്കാലാണ്, ഇത്ര കാലം വസന്തകാലാണെന്നൊക്കെ പറയാൻ പറ്റുവായിരുന്നു. ഇപ്പാ നമുക്ക് കാലാവസ്ഥയെ പ്രവചിക്കാൻ പറ്റ്ന്നില്ല.
ആ അതിന്, അതിനനുസരിച്ചിട്ട് ഓരോ രോഗങ്ങളിതാ വരുന്നു.
ആ നമ്മള് കേൾക്കാത്ത ഓരോ അസുഖങ്ങളാണ് ഇപ്പൊ പേരുകളില് അറിയപ്പെടുന്നത്.
ഈ പെട്ടെന്ന്ള്ള ഈ കാലാവസ്ഥ വ്യതിയാനം മനുഷ്യർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അ ഓല് പെട്ടെന്നിപ്പോരു വെ നല്ലൊരു വെയിലെടുക്കണ ടൈമിലെന്നെ രു പെട്ടെന്നൊരു മഴ പെയ്താ പിന്നെയന്നാ ഒരു ഏരിയുള്ളൊരാൾക്കാര് ക്ക് ഫുള്ള് അന്നൊരു ഹോസ്പിറ്റലിൽ പോയാ പനി, അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും.
വോയിസ് കട്ടാവണ്ടിട്ടിലി ഹലോ. ഹലോ വോയിസൊന്ന് ബ്രേക്ക്‌ ആവുണ്ട്. ആ ഇപ്പ ക്ലിയർ ആണ്.
ആ മഴക്കാലയതോണ്ടേ കൂടുതൽ അസുഖങ്ങ ങ്ങള് വന്നോണ്ടി ക്ക പറയാ. ആ